ആഹ് എന്ത്ടക്കായിരുന്നു.
ആഹ ഞാന് മക്കളെ പുസ്തകം പൊതിയായിരുന്നു
ആണോ ഞാനിപ്പ തുണിക്കടയിൽ പോയിട്ടെ ഡ്രസ്സ് എടുത്തിട്ട് വരുവായോ
ആഹ് ശരി ആഹ്
അയിന്റെ തിരക്ക് കേട്ട
നല്ല തിരക്കായിരിക്കുല്ലെ ആഹ് മക്കൾക്ക് ഡ്രസ്സ് കളർ ഡ്രസ്സ് ഒക്കെ ഇണ്ട് അപ്പൊ എല്ലാവർക്കും അങ്ങനെ തരം തരം വേണല്ലോ
പണ്ടത്തെ കൂട്ടല്ലോ പുതിയ പുതിയ ഓരോ മോഡേൺ ഡ്രെസ്സുകൾ വന്നോണ്ടിരിക്കുവല്ലയോ അപ്പഴത്തേക്ക് ഇതെല്ലാം എടുക്കാനായിട്ട് ആളുകൾ വന്നൊണ്ടിരിക്കും പണ്ടൊക്കെന്ന് വെച്ചാ നമ്മൾ ത്തിൽ ഒരിക്കലൊക്കെല്ലേ ഡ്രസ്സ് എടുപ്പ്
അതെ ആ അപ്പ എല്ലാ ഫങ്ഷൻ ആയാലുംല്ലേ എല്ലാ ദിവസവും ഇപ്പൊ ഡ്രെസ് വാങ്ങണല്ലേ മക്കക്ക്
അതെ അതെ ഇപ്പന്ന് വെച്ചാ ഓരോ ദിവസം പുതിയ പുതിയ മോഡൽ ഇറങ്ങിക്കൊണ്ടിരിക്കുവല്ലേ അപ്പം അവര് അത് വാങ്ങി പണ്ടൊക്കെയാണന്ന് വെച്ചാ വർഷത്തിൽ ഒരിക്കലൽ ഓണത്തിനാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കുന്നത് കേട്ടോ ആഹ് ഓണം വരാൻ കാത്തിരിക്കും ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മള് ഇപ്പോഴത്തെ നമ്മുടെ മക്കൾ ഒക്കെയാണെങ്കിൽ ആ പറഞ്ഞോ
ആഹ് ഇപ്പൊ ങ്ങള് പറഞ്ഞ പോലെ എല്ലാ ദിവസവും വേണല്ലോ ഡ്രസ്സ് ഇപ്പൊ ഒരു പരിപാടിയാണെങ്കിലും പിന്നെ പിന്നെ ആഗസ്റ്റ് പതിനഞ്ചാണെങ്കിലും എല്ലാത്തിനും റിപ്പബ്ലിക് കാണെങ്കിലും എല്ലാത്തിനും വേണല്ലോ ഡ്രസ് ശിശുദിനാണെങ്കിലൊക്കെ ആഹ്
ഇപ്പഴാണെ കല്യാണത്തിന് വരെ എല്ലാവരും ഓരോ ഡ്രസ്സ് കോടാ അല്ലെ
ആ അതെ ഉം ഇപ്പൊ ഡ്രസ്സ്‌ കോഡാണ് ഇപ്പൊ ഡ്രസ്സ്കോഡാണ് ഇപ്പൊ കൊറെ ആൾ ഡ്രസ്സ്കോഡ് മാറ്റിവെച്ചിന് കാരണം ഇപ്പൊ ഒരു പരിപാടിക്ക് പോയാ ബന്ധക്കാരൊക്കെ അവിടെയും വരും അപ്പം പിന്നെ എല്ലാരും ഡ്രസായില്ലേ ഇപ്പൊ അത് കൊറേ അങ്ങനെ മാറ്റി വെ കളർ ചേഞ്ച് ആക്കിയാട്ടെ ഡ്രസ്സ് കോഡ് ആക്കിയ എല്ലാവരും അങ്ങനെ ഇങ്ങൾ പറഞ്ഞ പോലെ കളർ ചേഞ്ച് ആക്കും എന്നിട്ട് എല്ലാർക്കും വേണം ഡ്രസ്സ് എല്ലാ കല്യാണത്തിന് ഇന്ന് നാളെ കല്യാ ഇന്ന് കല്യാണണം മാക്കിത് ഇന്ന് വേറെ ഡ്രസ് അപ്പ നാളെയാ വേറെ കല്യാണെങ്കിൽ അത് ണെ വാ അങ്ങനെയാണ് ഒരു കല്യാണത്തിനിട്ട മറ്റേ ആഹ് മറ്റ് പരിപാടിക്ക് ഇടാൻ മടിയാണ് ഇപ്പ എല്ലാർക്കും
അതെ അതെ
പിന്നെപ്പോ കല്യാണത്തിനായാലും പെ പുതുപ്പെണ്ണിന് വേറെ ഡ്രസ്സ് തലേന്ന് വേറെ പിന്നെ പിറ്റന്ന് വേറെ ആ പുതുപെണ്ണിന്റെ വീടുകാരന്ന് അവിടുന്ന് വേറെ അങ്ങനെയാണല്ലോ
അതെയതേ
പിന്നെപ്പൊ ഒരു ഡ്രസ്സിനന്നെ വേണം ഒരു പുതുപെണ്ണിന്റെ ഡ്രസ്സിന് തന്നെ വേണം പ ഇരുപയിനായിരം രൂപ വാടക കെടുത്താത്തന്നെ പിന്ന നമ്മള് സ്വന്തമായിട്ട് എടുക്കുകയാണെങ്കി അമ്മക്ക് അത്രല്ല അതാ നല്ലതെന്ന് തോന്നും കാരണം നമ്മള് നമ്മുക്ക് സ്ഥിരം നമുക്ക് വേറെല്ലാരിക്കും ഉപയോഗപ്പെട് പ്പെടുത്താലോ ഇപ്പ ഞമ്മളടുത്ത് ഞമ്മക്ക് തന്നെയല്ലെ ഞങ്ങക്ക് അന്നൊരു ദിവസം ഇടാന് ഇരുപതിനായിരം
അതെ ഇപ്പൊ കല്യാണ പെണ്ണുങ്ങൾക്ക് ഉടുക്കാൻ പറ്റുന്ന ഈ സാരിയുണ്ടല്ലോ സ്വർണ്ണത്തിന്റെ സ്വർണ്ണനൂല് കൊണ്ട് കൊണ്ടുള്ള സാരിയാ പ്പ എന്നിട്ട് ആ സാരി രണ്ട് ഗ്രാമോ അഞ്ച് ഗ്രാമോ ഒക്കെ പറയും ഈ സാരിക്കക അതിൽ സ്വർണ്ണ നൂല് കൊണ്ട് ഇണ്ടാക്കി കണ്ടാ ഞങ്ങടെം എന്റേം ചേച്ചിയുട ഒരു ബന്ധുവുണ്ടെ കല്യാണത്തിന് അവര് ആ കൊ സ്വർണത്തിന്റെ സാരിയായിരുന്നു അതിനകത്തെങ്ങണ്ട് രണ്ട് ഗ്രാമിന്റെ എങ്ങാണ്ട് സ്വർണ്ണം ഉണ്ടായിരുന്ന് പിന്നെ ആ സ്വർണത്തിന്റെ പൈസ സാധ്യതയെല്ലാം പൈസ എല്ലാം കൂടെ അമ്പതിനായിരം രൂപയ സാരി ഇതക്കെ ഞാൻ നോക്കീ വെറുതെ ആണെന്ന് തോന്നും ല്ലെ അന്നത്തെ ആ ഒരു ദിവസത്തിന് വേ ആ ഒരു സാരിന്ന് പറഞ്ഞ ആ ഒരു ദിവസേ ഉടുക്കത്തുള്ളു അ
ആഹ് അതെ എ ആ ഒരു ആ ഒരു ദിവസത്തിന് വേണ്ടിട്ടാണ് അപ്പം പിന്നെ നമ്മളതൊന്നും ആ അത് ആ ദിവസത്തെ എല്ലാവരും കാണാനും നല്ലൊരു ആഘോഷമാണല്ലോ അന്ന് അവർക്ക്
അല്ല അവരുടെ നല്ലൊരു ദെവസല്ലെ ജീവിതത്തില പിന്നെ അവരുടെ അച്ഛനും മ്മെയ്ക്കതീം പോലല്ലേ
അങ്ങനെ സന്തോഷം ഇതൊക്കെ ആകുമ്പം ഇതാണല്ലോ. അതെ ആഹ് ആർഭാടം ഇപ്പം ഡ്രസാണേലോക്കെ ആർഭാടൊക്കെയാണ് ഭക്ഷേയാണെങ്കിൽ ഒക്ക അങ്ങനെ തന്നെയാണ്
ആന്നെ പക്ഷെ ഈ ഇതുപോലെ കാശുള്ളോരിങ്ങനെ കാണിക്കുമ്പം കാശില്ലാത്ത ഇല്ലെ വീട്ടില്
ആ കാശില്ലാത്തോരാവുമ്പഴത്തെന്നും കൂട് ആ അവരാണതില് ബുദ്ധിമുട്ടാവുക. നമ്മള് ഒരാൾ ചെയ്യണൊക്കെ ചെയ്യാണ് പ്പ ഇഞ്ഞി മുട്ടായി കൊണ്ടോവാണെങ്കിലും പിന്നെ ഒക്കെ അങ്ങനതന്നെയാണെ നമ്മള് അ അവരെത്ര കൊണ്ടുവന്ന് അവര് പത്ത് കിലോ കൊണ്ട് വന്നു. അപ്പൊ നമുക്കും പ പ്പത്തരയാണെങ്കിലും കൊണ്ടുപോവണ്ടെ അല്ലെങ്കി അതിന് പകുതിയെങ്കിലും വേണ്ടെന്നൊരു തോന്നലാണ് അപ്പൊ നമ്മളൊക്കെ ആയിരുന്ന അങ്ങനെ അല്ലായിരുന്നല്ലോ അന്നൊരു പെട്ടിമിഠായി അത്രയൊള്ളൂ. അതെ ഇതിപ്പ അങ്ങനെയല്ല ഇ ഒരു പെട്ടി കഴിഞ്ഞ് വേറൊരു ബൊക്ക അത് വേറൊരു ബൊക്ക അത് വേറൊരു പെട്ടി അങ്ങനെ എത്ര തരമാണ് പത്ത് പതിനഞ്ച് ഇരുപത് പെട്ടിന്നെ ഉണ്ടാവും മിഠായിക്ക്. പിന്നെ കൊറെ തെർമകോളായി ക്കതും ഒക്കെ ഇന്നലെ ബാറെനി. അപ്പോ പലതരം പിന്നെ നഴ്സുകള് പിന്നെ അങ്ങനെ ഓരോ വകകളാണ്. പലവകകളും
പണ്ടൊക്കാണെങ്കിലേ ഈ പഴയ തുണികളൊക്കെ എടുക്കാനായിട്ട് ഈ ഒന്നും ഇല്ലാത്തവര് വരുവായിരുന്നു. പഴയ തുണികളുണ്ടോ സ് സാരിക ണ്ടോ ന്നൊക്കെ ചോയ്ച്ചീനി. പക്ഷേ ഇൻക്ക് തോന്ന്ണ് ഇപ്പങ്ങാരും അങ്ങനെ എടുക്കാനൊന്നും വരത്തില്ല കേട്ടോ ഇതൊക്കെ ഈ ഓരോരുത്തരെ വീട്ടിലാണെ കുന്നു കൂടി ഇപ്പോ ഇടുന്ന ഡ്രസ്സ് പിന്നെ അവര് ഉപയോഗി എല്ലാവരേ
ആഹ് അതെ
ലും കൊട്ക്കോന്ന് പക്ഷേ കൊട്ക്കാ ഇപ്പെണെങ്കി തോന്ന് ഇപ്പാർക്കും ഡ്രസ്സ് അങ്ങനെ ഡ്രസ്സൊന്നും ഇല്ലാത്തോരാരും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ
ആഹ് അതെ
കുറച്ച് ഡ്രസ്സെങ്കിലും ഉള്ള ആൾ കരക്കിയോൾ ഉണ്ട് ഇല്ലേ? അത്ര ബുദ്ധിമുട്ടില്ല. പണ്ട് അത്രേയും ബുദ്ധിമുട്ടുള്ള ആൾക്കാരില്ലെന്ന് തോന്നുന്നു. ഇല്ലല്ലേ? ഇപ്പോ എനിക്ക് തോന്നുന്നു എല്ലാ വെറുതെ ചുമ്മാതങ്ങ് എടുത്തു കൂട്ടുവാന്ന് തോന്നുന്നല്ലെ? പണ്ടൊക്കെ നമ്മളൊരു ആവശ്യ ശ്യത്തിന് വേണ്ടി എടുക്കുന്നത്.
ആഹ് ഇപ്പൊ അനാവശ്യാണ്.
ആന്ന് ആന്ന്.
ഇപ്പ അല്ലാത് അങ്ങനെ തന്നെയാണ്. തെ
ഇപ്പിന്നെ ആൾകാരേം പറഞ്ഞിട്ട് കാര്യല്ല. ഇതാണേ ഇപ്പോ ഓരോ മോഡല് മോഡൽ ഇല്ലേ പുതിയ പണ്ടത്തെ കൂട്ടല്ലല്ലോ.
ആ അതെ ഇപ്പൊ
ഇപ്പോ ഇറങ്ങുന്ന തുണിയല്ല കുറച്ച് കഴിയുമ്പോ ഇറങ്ങുന്നത്.
ഇപ്പം മക്കൾക്ക് സ്കൂളിലേക്കന്നെ വേണം. അപ്പൊ അവര് നമ്മളെ ന്റെ ആ ദിവസം ഒന്നില്ല കാലം നേരൊന്നൊന്നില്ലല്ലോ. അപ്പൊ നമ്മള് ഇപ്പൊ ഈ മയക്കാലം കൂടി ആവുമ്പോ മക്കക്ക് എത്ര തെര ഡ്രസ് തേച്ചാലും തെകയില്ല.
അത് ശരിയാ.
ആഹ് അപ്പൊ നമ്മള് ഇപ്പ എന്റെ മക്കൾക്കന്നെ പുതിയ ഡ്രസ്സൊക്കെ പൊറത്തിറങ്ങാണ്. കാരണം മയയും ഇതൊക്കെയല്ലേ.
അതെ.
ഇപ്പം ന്റെ ഹസ്ബൻഡാന്നെ എല്ലാ ഡ്രസ്സും ഒരുപോലെ ആക് ആക്കല്ലേട്ടോ. എവിടെ പരിപാടിക്ക് പോകാനും ഡ്രസ്സ്‌ ഇണ്ടാവുല ഇങ്ങനെയായാൽ ന്നൊക്കെ പറയും പറഞ്ഞിട്ട് കാര്യല്ലല്ലോ. ദിവസം വേണ്ടേ? ഡ്രസ്സ് പിന്നെ ഇപ്പോരു ജീൻസ് സിന്റെ പാൻ്റൊന്നും ഒണക്കിയാലും ഒണങ്ങുന്നുമില്ല.
അതാ മഴയല്ലേ അത് ഒണങ്ങും
ആഹ് ഒരാഴ്ച എന്തിനും കഴിയണം പത്ത് ദിവസമാവണം ഒര് ഇത് ഒണങ്ങാന്. അപ്പം നമ്മ ആഹ് ഞാൻ പറയും ഇനി ഒരാഴ്ചക്കെട്ടട്ടും പിന്നെ അയക്കിയാ മതി ഫാന്റ് എന്നൊക്കെ പറയും ഞാൻ എന്റെ മകനോട്.
ഞാൻ അങ്ങോട്ട് വിളിക്കാമെടാ എനിക്കൊരു കോള് വരുന്ന് കേട്ടോ
സമയായില്ലല്ലോ ഹലോ